ആഹ എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ ുക ആഹ് ചായ കുടിച്ച്
ആഹ എന്തായ് ഭക്ഷണൊക്കെ റെഡി ആയി കഴിഞ്ഞോ
ആഹ് ഭക്ഷണക്കെ റെഡിയായി രാവിലെ മക്കള് പോണ മുന്നേവെക്കും
റെഡി ആയിരിക്കുംല്ലേ മക്കൾക്ക് കൊണ്ടകണോ? കൊണ്ടണ്ടല്ലേ എങ്ങനെ--? അവിടെ കിട്ടൂലേ അപ്പൊ എന്തെങ്കിലും ഇവിടെ മക്കൾക്ക് എങ്ങനെ വിചാരിച്ചാലേ അവിടെ
എന്നാല ഉ് ആ ഏ ഫുഡ് ഒന്നായിട്ട് ഇവിടെ ഉപ്പേരി മാത്രമേ കൊണ്ടുപോുള്ളൂ
ആ അതെന്നെ ഉപ്പേരി തന്നെ വേണോ അവിടെ അവിടെ ആ ഉപ്പേ ആഹ് അങ്ങനത്തന്നെ ഇവിടേം പുളി താളിച്ചതാ അങ്ങനെ എന്തെങ്കിലും പിന്നെ അവടെ അതേപോലെ പിന്നെ കാബേജ് ഉപ്പേരിായിട്ടും സാമ്പാറായിട്ടും അങ്ങനെൊക്കെ ഉണ്ടാവും എന്നാലും വേണം ഇവിടെന്ന് കൊണ്ടു പോവാ അങ്ങനെ
ഉം എല്ലാ മക്കളും കൊണ്ടുവരുമ്പോ അവരും കൊണ്ട പോോ ആ ആഹ മഴ രാവിലെവരെ നല്ല മഴ ഇപ്പ വെയിലുണ്ട്
വെയിലുണ്ട്ല്ലേ ഇവിടെ അങ്ങനെ തന്നെ രാവിലെ ഇന്നലൊക്കെ ഭയങ്കര മയാണ് ഇന്നിപ്പോ ഇന്നിപ്പോ കുറച്ച് കുറവൊക്കെ കണ്ട് മയക്ക വേണ്ടിട്ട് പിന്നെ ചായക്കു എന്താ ഉണ്ടാക്കീന്നെന്ന്
ചായക്ക് ദോശായിരുന്നു ദോഷിം കടല കറി കടല കറി
ഇഷ്ടായിരിക്കൂല്ലേ എനിക്ക് ദോശയൊക്കെ അങ്ങനൊന്നും ഇഷ്ടല്ല
ഇഷ്ടല്ല ആഹ് ഇവിടെ അവർക്ക് ഇഷ്ടം ദോഷ
ദോശയാണല്ലേ എനിക്ക് ദോശ ഇഷ്ടമാണ് സംഭവം അതിലേക്ക് കറിന്ന്റിയയാണെങ്കിൽ അതിലേക്ക് ബാജിക്കറി എന്തെങ്കിലൊക്കെ ക്കെ വേണം മപ്പളാണെങ്കി അല്ലെങ്കിൽ പിന്നെ മീൻ തലേന്ന് ത മീനോ കോ കോഴി കറി വെച്ചതോ ആ കോഴി കറി വെച്ചതൊക്കെ മുളകിട്ടാണ്ടുള്ള കറി മുളകിട്ട കറിനോട് കൂടുതൽ ഇഷ്ടം ദോശയേക്കൊക്കെ ആഹ പക്ഷെ തേങ്ങ വ പച്ച കറിയ വല്ലാണ്ട് ഇഷ്ടല്ല അങ്ങനെയാണ് പിന്നെ ാണ് റെഡി ആക്കിയട്ട
ചോറന്നെ ചോറും ചിക്കൻ കറിയും ഉണ്ട് കാബേജ് ഉപ്പേരി വെച്ച
ആഹ ചിക്കൻ ആണ്
ഉം ഉം ചിക്കൻ അങ്ങനെ കൊണ്ടന്ന വെച്ചാ രണ്ടൂസം മൂന്നൂസംക്കെ ഉപയോഗിക്കും ആ ആഹ
അ വെക്കണോ ചെയ്യാ
ആഹ് മൂന്ന് ദിവസം ഒക്കെ കൈക്കൊള്ളു രണ്ട് ദിവസ മൂന്ന് ദിവസ ആഹ ആഹ
ഒന്നാകെ വാങ്ങലാവുംല്ലേ ചി
ആഹ് ഒന്നാക്കെ വാങ്ങാം ആഹ് ഇവിടെ പൊറത്തു പോവാൻ ആളില്ല അപ്പൊ അങ്ങനെ വാങ്ങിച്ച് വെക്കും
അങ്ങനെ ഉള്ളവർക്കൊക്കെ അങ്ങനെ നല്ലത് കാരണം പാലായാലും പ്പോ എന്താണ് ചിക്കനായാലും സാധനങ്ങളൊക്കെ പോകുമ്പോ ഒന്നാക്കൻ വാങ്ങാ ന്നാ പിന്നെ എപ്പഴും ഇങ്ങനെ പോകേണ്ട ആവശ്യം ഇല്ലല്ലോ
പോ പിന്നെമ്മള് പെണ്ങ്ങൾ ഇങ്ങനെ എപ്പോഴും ഇറങ്ങണ കാണുമ്പോും എതാണ് അപ്പൊ ഞാൻ ഇറങ്ങുമ്പോ അങ്ങനങ്ങട്ട് വാങ്ങി വെക്കും
അങ്ങനങ്ങനും പോ കണ്ടാൽതന്നെ ആൾക്കാർ ചോദിക്കും എങ്ങട്ടാണ് എങ്ങട്ടാണ്ന്ന് അത് അമ്മെളെ അയൽവാസികള് പ്രത്യേകതാണ് കൂടുതൽ രണ്ട് ദിവസം തന്നെ അടുപ്പിച്ചിറങ്ങിയാ തന്നെ. മൂന്നാമത്തെ ദിവസം ചോയിക്കും അല്ല രണ്ടൂസായല്ലോ ഇങ്ങനെ പോണേ എങ്ങട്ടാ പോണേ യിക്കും. പിന്നെ ആണ്ങ്ങളും മ ക്കള്, ആരെങ്കിലൊക്കെ ണ്ടെങ്കി പിന്നെ കൊയപ്പൊന്നുല്ല. വാങ്ങാന് അങ്ങ ന്നൊക്കെസ. പക്ഷെ അന്നൊക്കെ അന്ന ക്ക് കൊണ്ടര്ണ സാധനാണ് ഏറ്റവും നല്ലത്. ത്ത്. മത്തേനെ കാട്ടി. ഉം അത് ച്ചിക് കോയിയൊക്കെ മ്മള് ഇതില് വെക്കുമ്പോ എന്താ ചെയ്യാ ജാച്ച അതൊക്കെ നമക്ക് കൂടുതൽ ദിവസങ്ങള് വെക്കുമ്പോം അതിന്റെ ര രസം കൊറയും. അതാണ്. അതാണ്. പിന്നെ കാബേജ് ഉപ്പേരി ഔട്ടിലെ വെച്ചത്. ങ്ങള് ക്യാരറ്റ് ഉപ്പേരിയാ വെക്കല്. ങ്ങള് ക്യാരറ്റ് ങ്ങനെ? ആ കഷ്ണം കഷ്ണം ആക്കിയാ ണ്ട്‌ എരിയല, അല്ലെങ്കിൽ ങ്ങനെ ഒരതലാ
ക്കെ. വർധന ശർധാക്കി ക
ചെറുതാ ആ ഈ ചെറിയ നക്ക് ചെലവല് ഇങ്ങനെ ഒരതും ഇൻക്ക് ഇഷ്ടല്ല.
ക്കാരുല്ല ക്ക് രണ്ടായിരം വേറെ വ
ആഹ് വറവ് പക്ഷെ ൻക്ക് അത്ഷ്ടല്ല. ഒരതുന്നത് കാരണം അതൊരതിയ ചള്ളിപ്പുള്ളി പോലെ നിക്കും. പിന്നെ ഇഷ്ടാണ്. ആ ഇഷ്ടാണ്. പിന്നെ എന്ത് യ്യാ നമ്മള് വീട്ട്റൂട്ടൊക്കെ അങ്ങനെ ഒരതും കാരണം എന്താറയാ നമ്മള് ബീടറൂട്ട് കർമൂസാന്ന് റഞ്ഞ സാധനം മക്കൾക്ക് ഇസ്തല്ല അപ്പൊ എന്താ ചെയ്യാ വിചാ ആ അതെന്താ ചെയ്യാ? മക്കള് കറമൂസ കൂട്ടേ ഇല്ല. ന്നിട്ട് ഞാനെതെയ്യും അറിയോ? കർമൂസ ഇതെന്ത് യ്യും ഇത് പറഞ്ഞാല് ഈ വിട്രൂട്ട് മ്മള് ഒരു ചെറിയ കഷ്ണം ട്ക്കും എന്നിട്ട് കർമൂസീം ഇട് ക്കും ന്ന്ട്ട് രണ്ടൂടെ മിക്സ് യ്യും. ത്തിന്റെ കളറ് കൊണ്ട് അറിയില്ലല്ലോ ഏതാണ്ന്ന്ള്ളേ അങ്ങനെ കൊടുക്കും. അങ്ങനെ കൊടു ക്കു ഉം. അല്ലാതെ ഇത് കറമൂസയാണ്ന്ന് പറഞ്ഞ ഉപ്പേരിയാണന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഇഷ് ണ്ടാവൂല അതേപോലെ തന്നെ പ കയിക്കൂല മക്കൾക്ക് അതേപോലെ തന്നെ കർമൂസ പൈത്തതൊക്കെ ഭയങ്കര ഇഷ് ടാണ് അതൊക്കെ തിന്നും. പക്ഷെ ഉപ്പേരി വെച്ചത് ഇഷ്ടല്ല. അവിടെ ഇങ്ങനെ കർമ്മൂസന്റെ കൃ ഷികളൊക്കെ ണ്ടോ?
ഇല്ല. കൃഷികളൊന്നും ല്ല. കറമൂസൊക്കെ അടുത്തന്നൊക്കെ ത കിട്ടും അങ്ങനെണ്.
അങ്ങനെയണല്ലേ? ഞങ്ങളിവിടെ
മുരിങ്ങ പിന്നെ ഞാന് ആ കൊമ്പ് കുത്തി, വീട്ടില് താമസായരെ കൊമ്പ് കുത്തി അങ്ങനെ ഇണ്ടായിണ്
ഇണ്ടായോ എടുത്തെല്ലാ ഉണ്ടാക്കും? ഞങ്ങ ആ ഞങ്ങള് ഇവിടെ പയറുണ്ടാക്കീനി അതെ അതുപോലെ തന്നെ വഴതന ഇണ്ടാക്കീനി തക്കാളി തെ
നോക്കി ശ്ശെ കായ ണ്ടാണില്ല. ഇപ്പൊ ലാസ്റ്റ്ക്ക്‌ എലകളൊക്കെ പോകാനയേ ണ്ട് കായ ഇണ്ടാവ്ണ്.
എന്താണ്ട്ല്ലെ ഞ ഇവിടെ ഞങ്ങള് പച്ച ത ചെളം കളറ്ള്ള പച്ച നീളത്തിലുള്ള, അതും ഉണ്ടാക്കീണ് വയല റ്റ് കളറിലൂള്ള ണ്ടാക്കീന്. രണ്ടും ണ്ടാക്കീന്. ഇണ്ടായിന്നു പിന്നെ അതെ തുപോലെ തന്നെ വെണ്ടക്ക ണ്ടായിന്, പയറും ഇണ്ടായിന്. ണ്ടാവാതത്ത ഒരേ ഒരു സാധനേ ഒള്ളൂ തക്ക ക്കാളി. ഇ അറിയില്ല. ഞങ്ങളത് ല്ലേ നല്ല ഉഷാറിൽ വന്ന് തേനിട്ടൊ, അപ്പൊ ഞങ്ങള് വളം ട്ടൊടുത്തുട്ടോ, വളം ട്ടോടുത്തെ വാള ട്ടൊട്ത്ത പ്പോ പിറ്റേദിവസം ഒന്നായിറ്റ് കൊയ ക്ക്ണ അങ്ങനെ പിന്നെക്കെ നനചോട്ത്ത്, അറില്ല പറ്റീട്ട് എന്തായിരിക്കും അറിയ ന്നിട്ട് കൊറേ നെനച്ചൊക്കെ കൊടുത്ത്. നല്ല പിന്നെ ഇങ്ങനെ നീണ്ടു പോയിനെ മട്ടൊറ്റക്കായ ഇല്ലയ ഇമേല്. തക്കാളി ഇല്ല എന്നിട്ട് ഭയങ്കര സങ്കടായി പോയി. കാരണം എള്ള ഉ ആ അത്ര നമ്മള് ഈ കുട്ടിയാളെ നോ ക്കണമാരിയാണ് ഈ ചെടികളും അതേപോലെ തന്നെ പ ച്ചക്കറികളൊക്കെ നോക്കുന്നത് പക്ഷേ ഇത്ണ്ടാവാ ങ്ങോട്ട് നല്ല സങ്കടം അല്ലേ എങ്ങനെ ചെടികളൊക്കെ ഉണ്ടോ വീട്ടില്.
ഇണ്ട്. ആ ഇഷ്ടാണ് ഞ ആ അതന്നെ ഇപ്പ മയയെതിട്ട് ഒരു
ഇല്ലല്ലെ എനിക്ക് ഭയങ്കര ഇഷ്ട കടലാസ്.
ആഹ് അത് ഞാൻ വാങ്ങിന്ന് കടയിൽന്ന് ര രണ്ട് ച
ഏതാ കളറ്?
ഒന്ന് ഓറഞ്ച് ഒന്ന് സാധാ റോസ് കളറ്.
സാധാ റോസിലെ അയിത്തെ പല കളറുണ്ടല്ലോ? ഞാൻ പറ ഇ
വൈറ്റ് ഒക്കെ ഉണ്ട്. വൈറ്റ് അങ്ങനെയാ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് നട്ട്. അ കൊണ്ടന്നെ വൈ ന്ന് മറിഞ്ഞു വീണ് ചട്ടി മറിഞ്ഞു വീണ്. എന്നട്ട് ഇളകി പോയി.
പോയോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ ഒരു ഉജാല കളറിന്റെ ആ കളറിണ്ടല്ലോ അതുണ്ട്. സാധാ മ്മള റോസ റോസ്. കളറുണ്ട് പിന്നെ ഇവിടെ അയൽവാസി അയൽവാസി കളോടെണ്ട് പല ക ളർ മഞ്ഞായിട്ടും, ഓറഞ്ച്, ആായിട്ടും ഉ ഉ പിന്നെ ആ കടലാസ് ചെടിന്നെ ഒരു ഉണ്ടപ്പൂവ ഉണ്ടല്ലോ കടലാസ്. റോസ് റോസ് നമ്മ സാധാ റോസ് ചെടിന്റെ പോലത്തെ കളറിലുണ്ട്. ഒരു ഉണ്ട കളറായിട്ട്. അത് ഭയങ്കര ഇഷ് ട്ടാണ് ആ ചെ അതും ഇതേപോലെ തന്നെ അയൽവാസികളോടെ ഉണ്ട് അവക്ക് ഞാനിങ്ങനെ ഞങ്ങ
ത കൊമ്പ് തരു അവിടന്നൊക്കെ?
കൊമ്പ് തരും. പക്ഷെ ഞങ്ങൾ കുഴിച്ചിടാത്ത വിചാരിച്ച വെറുതെ കുഴിച്ചിട മണ്ണില്ല. മണ്ണ് ഭയങ്കര ഞങ്ങൾ മണ്ണ് വേറെോടുന്നെങ്കിലോ കൊണ്ടല്ല ഞങ്ങോട്ട് മണ്ണും ഇത്തിരി മണ്ണും ചവലിയും ഒക്കെ പാടെ മിക്സ് ചെയ്തണ്ട് പൂയും പിന്നെ അതേപോലെ തന്നെ ചകിരിച്ചോറും. ചാണകപ്പൊടിയും. ഒക്കെ പാട മി ക്സ് ചെയ്തണ്ട് ഉണ്ടാക്കിയണ്ട്. കുഴിച്ച് ഇടലണ്. അല്ലാതെ മണ്ണ് സ്വന്ത
മാത്രല്ലല്ലേ?
മ് തന്റെ ഇവിടെ അയൽവാസിന്റെ വടെ വീട് പണിയൊക്കെ ഉണ്ടായി. ഇപ്പ അവിടെന്ന് കുയ്യുത്തിയന്റെ ഒക്കെ മണ്ണ്. അവിട്ന്ന് ഞാൻ വണ്ടിയിലും. ഉന്ത് വണ്ടിയിലാ ക്കിയാണ്ട് ഇങ്ങനെ കൊണ്ടന്ന് എനിക്ക് അത്രയിം ഇഷ് ട്ട ചെടിനോട് ഭയങ്കര ഇഷ്ടാണ്. അപ്പ
ണണ്ടോ
എന്ത് ചെടിയോ?
ആഹ് ആഹ്
വീട്ടില് ചെടി ഞാൻ ഒരു പ ത്തിരുപ എത്ര അറുപത് എഴപതൊക്കെ ചെടികളൊക്കെ ഉണ്ടനി എന് ന്റെ വീട്ടിൽ പ്പന്നുല്ല പ്പാഗ ഒരു വരലിൽ എണ്ണാ മാത്ര പ പത് തിരുവണ്ണണ്ടാവും അത്ര ഉണ്ടാവൂ ബാക്കി ചെടിയോ ക്കെ പോയി ഞാൻ പറയാ വിചാരിച്ചാ മണ്ണില്ലെ അതന്നെ
അതന്നെല്ലേ പക്ഷെ അങ്ങനെ മണ്ണിന്റെ ആട്ടി നല്ലത് ഇപ്പൊ അവിടെ കുഴിച്ചിട്ട മാതിരി അങ്ങനെകുഴിച്ച എല്ലാം കൂട്ടി അങ്ങനെ കുഴിച്ചിട്ന്നാ മിക്സ് ചെയ്താണ്ട്. ചകിരി ചകിരിച്ചോറ് അങ്ങനെയൊക്കെ നല്ലത അതന്നെയാണ്. ആഹ്
അതാണ് പക്ഷെ അതും മണ്ണ് ഇചിരിച്ചിരി ടെ ഫുള്ള് ചെകിരിചോറ് വാ പറ്റൂല്ല തീരും മണ്ണല്ല ഞങ്ങള് ഫുള്ള് പാറേണ് വടെ പാറള്ള പ്രദേശാണ് അപ്പം പിന്നെ മണ്ണ് കിട്ടാല്ല അപ്പം പിന്നെ ചെടിനോടൊ ക്കൊരു അത് പോയന്റെ ശേഷം നല്ല രസള്ള പൂട്ണ ജമന്തിയൊക്കെ ണ്ടേനി വൈറ്റ് കളർല്ള്ളെ അതൊക്കെ പോയന്റെ ശേഷം ഒരു താല്പ പര്യല്ല ചെടിനോട് ഇപ്പൊ ഈ ഇള്ള ഇള്ള ചെടിക ളൊക്കെ ഒണങ്ങി പോവും ഉം പ്പൊ ഇതിന്റെട്ക്ക് നല്ല വെയിലേനിയല്ലോ മ ആദ്യം മണ്ണ് താവാനിട്ട് മൊരടിച്ചിട്ട ചെടി നിക്ക്ണത് ന്ന്ട്ട്പ്പയ്‌ന്റെ പൊറമൊക്കെ പോയീം ചെയ്ത് അങ്ങനെ തന്നണ്ട് ഇതേ ഇല്ല ആ നല്ല വളെക്കെ ഇട്ടൊട് പോവ്ടാണപ്പോ പിസ്സൊക്കൊ ഇഷ്ടം കണക്കിലിണ്ടേനി ഉം ഉം പലേ കള ല്ല ഓറഞ്ചായിട്ട് വെള്ളായിട്ട് ചോപ്പും വെള്ളീം ഓറഞ്ചും വെ ള്ളീം ഉജാലക്കളറ് പിന്നതേപോലതന്നെ മഞ്ഞ കളറ്ള്ളത് ഒക്കെണ്ടേനി ഒക്കെന്തീത് പോയി പിസ്സന്റൊരു പ്രത്യേകതണ്ടല്ലോ മൈ ത്ത പിന്നെ ചീഞ്ഞോവും ഒരു വെള്ളതണ്ടോലയാണ്
ആഹ് ആ ചീഞ്ഞ്പോവും ആ അത്പോലെന്നെ വേറൊരു ചടി ചെടിണ്ട് വെള്ള തണ്ടോല പെട്ടന്ന് ചീഞ്ഞ് പോവും ഒര് റോസ് പൂവും പല കളർ പൂക്കള്ണ്ടാവും ഐമ്മല്
അ ഏഹ് ഇൻക്കറീല്ലന്നാല് പിന്നെ ഇ ശവനാ റി അറിയോ ആ അത്ണ്ട്വ്ടെ ഇപ്പഴുണ്ട് ഐന് ഞങ്ങളവടെ വള്ളല്ലൈ ങ്കിലും വേണ്ടീല മതിൽമലൊക്കണ്ടായിക്ക്‌ണ് ക്ക്‌ന്ന്ണ്ട് ഐ ന്ന ശരിട്ടോ ഞാൻ ഞാൻ വിളിക്കട്ടാ